യ്യോ എടാ എന്തൊക്കെയുണ്ട ഡാ വിശേഷം
ആ സുഖ ഡാ നിനക്കോ
എനിക്ക് സുഖം തന്നെ
ആ ഞങ്ങള് ഞായറാഴ്ച ഒരു സിനിമ കാണാൻ പോയട്ടോ
ആണോ ആഹ എന്ത് സിനിമയായിരുന്നു
റ്റു
ഓ ഞാൻ കണ്ടില്ലായിരുന്നു
അയ്യോ എന്താ സിനിമ ശോ നമക്ക് എന്താ പറയാ കുട്ടികൾ ഉം ന്റെ റിവ്യൂ ആയിട്ടായിരുന്നോ നീ എന്തേലും പറഞ്ഞോ കഥ പറഞ് ക ഇല്ല അല്ലേ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചെലെപ്പോ അപ്പോ നിനക്ക് സിനിമ കാണുമ്പോ അതിന്റെ ഒരു ഇത്ണ്ടാവില്ല
ആ നീ സ്റ്റോറി പറഞ്ഞോ എങ്ങനെയായിരുന്നു
ആ നല്ല അടിപോളി പടായിരുന്നു എന്താ പറയാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പഴ വീട്ടിലെല്ലാരും ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ കൂടിട്ട് പോയതാ
ആണോ ഈ ഈ വാഴറ്റൂലേ ആരായിരുന്നു അതിനകത്ത് സ്റ്റാറിങ് ആരായിരുന്നു
ഹാഷ്യർടാ മറ്റേ യൂട്യൂബ് ബ്ളോഗർ ഇല്ലേ ഹാഷിരെ അറിയോ ആ അവൻ നല്ല എന്താ പറയാ അവൻ നന്നായിട്ട് നന്നായിട്ട് അഭിനയിച്ചട്ടോ നല്ല മലമുകൾ ഉം നസ്ലീനൊക്കെ പോലെ നല്ലോരു ഒരു ഇതുണ്ട് ഭാവിയുണ്ട് ആ പയ്യന്
ആണല്ലേ ആണോ അത് ശരി ഞാനിപ്പോ കോറെആയി സിനിമകളോന്നും കാണാറില്ല
ഞാനും കുറേയായിട പക്ഷേ ഇത് എല്ലാവരും പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു കുഞ്ഞു വാഴ റ്റൂ കാണണംന്ന് എന്തായാലും കാണണംന്ന് പറഞ്ഞു
ഇങ്ങനെ നല്ല സിനിമയാണ് നമുകോന്ന് കാണാൻ പോകും പക്ഷെ ഇപ്പോ നമുക്ക് നേരിട്ട് പോയി ട്ട് നമ്മക്ക് സിനിമ കാണാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ പറയും ബുക്ക് ഇങ്ങനെ നമ്മള് ഫോണിൽ കൂടെ ആണല്ലോ ഇപ്പോ എല്ലാം ചെയ്യുന്നത്
ആ ഫോണിൽ കൂടി അല്ല ഞങ്ങൾ അവിടെ ഞങ്ങൾ അവിടെ പോയിട്ട എടുത്ത ത്തതാട്ടോ അവിടെ പോയിട്ട് ബുക്ക് ചെയ്തതാ ഒരു ഒരു മണിക്കൂർ മുന്നേ പോയി ട്ട് ബുക്ക് ചെയ്ത്
അത് ശെരി ആ ആ ഞങ്ങളോട് പറഞ് ഫോ ഞങ്ങളവിടെ ചെന്നപ്പോ ഫോ എല്ലാം ഫുള്ളായി എല്ലാരും ന്നറഞ്ഞ് മോത്തത്തിലായി അപ്പോ ഞങ്ങളോട് പറഞ്ഞു ഫോണി കൂടിയണല്ലെ ഇപ്പൊ ചെയ്യുന്ന അങ്ങനെ ചെയ്താൽ മദീന്ന് പറഞ്ഞു
ആഹ്
പോവാൻ പറ്റീല്ല
നല്ല പടം എന്താ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടന്നാണെങ്കിൽ ആ ഒരു സ്കൂളില് നടക്കുന്ന ആ ഒരു കാര്യങ്ങളും ഇപ്പോഴത്തെ എന്താ പറയാ യക്കു മരുന്നിനെതിരെയുള്ള ഒരു സന്ദേശം പിന്നെ കൂടെ എന്താ പറയാ സഹോദരങ്ങളും തമ്മിൽ ഉള്ള ഒരു ബന്ധം
ആഹ്
ആ കുടുംബങ്ങള് തമ്മിൽ ബന്ധം നല്ലൊരു പ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഇത്ര നല്ലൊരു സിനിമ നന്നായിട്ട്ഷ്ടപ്പെടും
ഇഷ്ടപ്പെട്ടു ആ കുടുംബ കുടുംബത്തിലെ എല്ലാവക്കു എനിക്കും കൂടി ഇരുന്ന് കാണണം ണൻ പറ്റുന്ന പടമാ
ആ അതെ അതെ എന്തായാലും കാണണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് ഞാൻ എൻ എ നിനക്കറിയാലോ ഇപ്പോഴത്തെ ആ ഒരു അവർക്ക്ന്ന് പറഞ്ഞ കഴിഞ്ഞാല് എന്താപലെയ ആ അതെ അതെ ആ സഹോദരങ്ങള് തമ്മില് ബന്ധവൂല്ല അച്ഛനും അമ്മയും തമ്മില് ബന്ധഉല്ല ആ അത് അങ്ങനെ അങ്ങനെയൊക്കെള്ള ഈ കൂട്ടുകാരാണെങ്കിലും അവര് അവരുടേതായ ഒരു എ ഇത് അ എന്താ പറയാ അവര് എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നൊന്നുല്ല അവര് അവരുടേതായ ഒരു ലൈഫ് കിട്ടുമ്പോൾ അവര അവര് അവരുടെ രീതില് അവര് പോവാണ് ആ പോവാണ് പിന്നെ ലാസ് അവസാനം അവര് ഒന്നിക്കുന്ന അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല എങ്കി നന്നായിട് ഇഷ്ടപ്പെട്ടും ന്ത പറ്യാ ആ ലാസ് ക്ലൈമാക്സി നമ്മള് കരഞ്ഞു പോവു അത്രയും ആ നമ്മള് കരി കരി പ്പിക്കുന്നൊരു സിനിമയായി ആ സ്റ്റണ്ടിന അടിക്ക് അടിയുണ്ട് ആ നല്ലതാ നല്ല കടമ്പുള്ള കഥയാണ് നല്ല എന്ത പറയാ നല്ലൊരു അയിലെ ഒരു അയാളെ എന്താ പറയാ ബസ
ഇതില് ജയസൂ ജയസൂയാണോ അയിനകത്ത് വരുന്ന ചാറ്
ജയസൂര്യ ഇല്ല ഈ അജു വർഗീസ് ഉണ്ട് പഴയതല് എന്ന് പറയാൻ അജു വർഗീസ് ഉണ്ട് മറ്റേ വിജയ് ബാബു ഉണ്ടല്ലോ
ആണല്ലേ ആ ആ ഞാൻ ഈ പടം കണ്ടി വാഴ
ആ ഇവന്റെ മ് ആഷിംന ഉമ്മയായിട്ട് അഭിനയിച്ച ഒരു അശ്വതി അശ്വതി അശോകല്ലേ ആ ഒരു മിന്ന കോമഡിയിലൊക്കെ ഇണ്ടാവും അതെ ഏ ഈ ഈ മഴവിൽ മനോർമയിലൊക്കെ ഇണ്ടായി ഒരു തിരുവനന്ത ത് ആ ആ അങ്ങട്ടുള്ള ഒരു സ്ലാങ് സംസാരിക്കുന്ന സംസാരിക്കുന്നേ
ആ് ആ് അല്ലെ എനിക്കറിയില്ലടാ ഞാ ഞാൻ ഞ പറഞ്ഞില്ലെ സിനിമകള് കാണ് നല്ല കുറവാണ്
കുറവാണല്ലേ ആ പക്ഷെ ഇത് നീ എന്ത ഇത് നീ എന്തായാലും കാണണംട്ടോ നല്ല ഉ നല്ല എന്താ പറയാ അത്രയും നല്ലൊരു ഇതില് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും നമുക്ക് പിന്നിം പിന്നിം കാണ
കാണാ തോന്നും ആ ആ
അത്രയും നല്ലൊരു താ ആരുന്നു നീ അടുത്ത ഏതാ കണ്ടിട്ടുള്ളത് അടുത്ത അടുത്ത് കണ്ടോ സിനമേത
ഞാനോ ഞാൻ അവസാനം കണ്ട സിനിമ ബാഹുബലി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്
ഇപ്പൊ ഒന്നാമത് ടി വിയിലെ ഒക്കെ വരുന്ന കൊണ്ട് പിന്നെ എങ്ങനെ ആരും തിയേറ്ററിലും പോയിട്ട് കാണുന്ന പറു പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടാലല്ലേ എല്ലാവർക്കും
അല്ല ഒരു രസം ഉണ്ടാവുള്ളു ടിവിൽ വരെ രസം തോന്നത്തില്ല നമ്മുക്ക്
കാണുമ്പോൾ ഇതിപ്പോ നല്ല എന്ന് പറയാ ഒരു ഹോമറ്റോ അറ്റ്മോസ്ഫിയർ പോലെ തന്നെ നല്ല ഇതായിട്ട്
അതെ നമ്മറ്റി നമ്മൾ സിനിമാ ഹാളിൽ പോയിരുന്നു കാണുമ്പഴില്ല അതിന്റെ ഒരു പ്രത്യേകരിതാ ആ ഒരു സൗണ്ട് സിറ്റവും എല്ലാം കൂടെ ആവുമ്പോഴേ നമ്മള് നമ്മള് നമ്മുടെ ജീവി നമ്മള് നേരിട്ട ട്ട് കാണുന്ന പോലെ നമ്മുടെ ഷൂട്ടിംഗ് നേരിട്ട് കാണുന്ന പോലെ
ആ അ അതെ അതെ ശരിയണോത് നീ പറഞ്ഞ ശരിയാ
അത്ര ഒരു രസം ഉണ്ടാവൂില്ല
അതെ
ആ പിന്നെ എല്ലാരും കൂടി ഇരുന്ന് കാണാന്ന് മാത്രേ ഉള്ളു അതൊക്കെ നേരിട്ട് കാണുന്നുനാേഷ് ഈ സിനിമ ഹാളിൽ പോയിരുന്നു കാണുന്ന ഏറ്റവും നല്ലത് തിയേറ്ററിലുകളിലൊക്കെ കാണ താണ് ഏറ്റവും നല്ലത് അതാ അതിന്റെ സൗണ്ടും എല്ലാം കൂടി അങ്ങ് വരുമ്പോ നല്ല രസമായിരിക്കും
അതെ അതെ തിയേറ്ററിൽ പോയി കണ്ടിുന്ന കണ്ടിരല്ലേല്ലോ തിയ സിനിമയുടെ സിനിമയുടെ നിർമ്മാതക്കെ ഇഷ്ടട്ടുള്ളു
അതെ ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് ആ ഞാനിങ്ങനെ ഷൂട്ടിങ്ങും കാണാൻ പോവാറുണ്ടായിരുന്നു നേരത്തെ സിനിമൽ അഭിനയിക്ക ുന്ന ആൾക്കാരർ അഭിനയിക്കും തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് പക്ഷെ അത് അഭിനയിക്ക നമുക്കൊന്നും മനസ്സിലാവില്ല
ഉ അതെറെ എറെ ബ്രദറൊക്കെ പറയാറുണ്ട് പിന്നെ ഷൂട്ടിംഗ് കാണുമ്പോ നമുക്ക് ദേഷ്യം വരുന്നു ആയിര ആയിര ആയിരം തവണേക്ക് ടേക്ക് എടുത്തിട്ട് ണ ഒരിത് വരുന്നേ
അതെ അതെ അതെ അത് ഒരു ഒരു ഒരു സ പി നമ്മ അവര് ഇത്ര പ്രാവശ്യം ചെയ്തയെന്ന് അറിയൂ വരുന്നത്
അതെ അതെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് മടുപ്പ് വരും നമ്മള് അതെതെ
ലോക തെറ്റി പോവും ചിലപ്പോ മാറിപ്പോ
ആഹ
ന്തല വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ അന്ന് അറിയാണ്ടൊക്കെ ചിരിച്ചു പോയാ പിപാളില്ലേ
അതെ അതെ തീർച്ചയായിട്ടും ഈ ശവ ശവമായിട്ടൊക്കെ കിടക്കുന്ന െ
ആ അങ്ങനെയുള്ളത് ആഹ അത് കണ്ടിട്ടുണ്ട് നേരിട്ട് ഇ് പോയിട്ട് കണ്ടിട്ടുണ്ട് അവര് ചെയ്യുന്നതൊക്കെ ആ അങ്ങനെ അല്ലാണ്ട് സിനിമ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്ല്ലന്നല്ലിട്ടുണ്ട് പക്ഷെ വർഷങ്ങൾ മുന്നേ ഞാൻ അവസാനം കണ്ട ബാഹുബലി അല്ല വേറൊരു സിനിമ ഉണ്ടായിരുന്നു പക്ഷെ പേരൊന്ന് പറയോ ഒരു രച സിനിമയാരുന്നു രജനി ഗാന്ധും
ആ മറ്റേ ഇതാ പിന്നെ ഉം എന്തിരനല്ല എന്തിരനില് ആ നയൻതാര ഇല്ലലോലേ അതില് ശ്രീ ആലെ ശ്രീ അല്ലേ
ആ ആ
ശ്രേയാ ശര ശരൺ അല്ലേ
അതെ അതെ എന്തിരനല്ല എന്തി ഗില്ലി പിന്നെ ഐശ് പിരിയാറായിരിക്കല്ലെ
ആ
ആഹ് ഇത് അതല്ല ഇത് എന്തിരനല്ല ഇത് ഞാൻ കണ്ടത് എന്താണ് സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അതാണ് ഞാൻ കണ്ടത് ആ അയിനാത്ത് ഈ രജനീകാന്ത് അവള് രജിനീകാന്ത്
രജനീകാന്തല്ലേ ഉം ഉം
ടം കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ അത് ഇതേമാരത്തെ തന്നെ ഒരു പടവായിരുന്നു അതും ഏ നയൻതാരേ അ തോന്നുന്നു അയ്‌നാത്ത് ന സ്റ്റാറ്
അതേല്ലേ ആ ഞാന് കാന്താര ടു കാന്താര ടു കണ്ട് ഇല്ല കാന്താര ടൂവാ ആദ്യം കണ്ടെ കാന്താര വണ്ണാണ് ഇപ്പൊ രണ്ടാമത് ഇറങ്ങിയത് തീയേറ്ററിൽ പോയിട്ട് കാന്താര ആ കാന്താര ടു ആണ് ആദ്യം ഇറങ്ങിയത് കാന്താര വണ്ണ് രണ്ടാമത് ഇതറങ്ങീ
കാന്താര വണ്ണ് ഞാൻ കണ്ടു ടൂ കണ്ടു പക്ഷെ അത് ര പണ്ട് ഞാൻ എനിക്ക് റ്റിയറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല ഫോണില് ഫ്രീ ആയിട്ട് കണ്ടു പൈസ ഒന്നും കൊടുക്കാണ്ട് ആ അതിങ്ങനെ ഒരു അയിനകത്ത് പെട്ടെന്ന് ഒരുതിങ്ങനെ ഒരു ഇത് മാതിരി അന്നെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതില് അവര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്നും പറഞ്ഞ് കൊണ്ട് അങ്ങനെ കണ്ടത മ്മള് ആ ഒരു കാസ്റ്ററന്നുംപറഞ്ഞ ഒരു ആപ്ലിക്കേ ക്ഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നോക്കിയ ഇപ്പൊ എങ്ങനെ കന്താരാന്ന് അടിച്ചു കൊടുത്തപ്പോൾ ഫാസ്റ്റ് സെക്കറ്റ് ഒക്കെ വന്നു അപ്പൊ അതിന എടുത്ത് ഫസ്റ്റ് പിന്നെ നോക്കി പിന്നെ വന്നു ഫസ്റ്റ് കണ്ടുനോക്കി അപ്പൊ എന്താന്ന് മനസ്സിലായി
ആഹ് ഞാന് തിയേറ്ററിൽ പോയിട്ട് കണ്ടത് വാഴാറ്റുവിന് മുന്നേ കണ്ടത് കാ
ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല ഫോണില് കണ്ട്
മോളൊക്ക പേടിച്ചന്നെ എന്നെ കെട്ടി പിടിച്ചിരുന്നു ചെറിയ വെച്ച അക്ക് അതൊക്കെ കാണുമ്പോ പേടിയി ഉം പേടി ച്ചിട്ട് ഹം
ആ കൊച്ചിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോ പേടിയാവൂലോ അതെ അയിനകത്ത് ഒരു ദൈവത്തിന്റെ